ഹലോ
അനെ കേക്കണ്ടോ
എങ്ങനെ ക്യ കേൾക്ക്ൺണ്ട് കേൾക്ക്ൺണ്ട് ആഹ് എന്താണ് വിശേഷക്കെ
നല്ല വിശേഷം
ഏഹ് എങ്ങനെണ്ട് അവടെ മഴ
യെ ഇന്നവ്ടെ ഇവട നല്ല വെയിലാ
കേക്ക്‌ൺണ്ടൊ
അഹ്
ആഹ് ശരി
ഇല്ല നല്ല വെയ്ലാ ആഹ് കേക്ക്ൺണ്ട്
ആഹ് അയ് ശരി ഫുഡ്ഡൊക്കയ്ച്ചൊ ഉച്ചക്കത്തെ
ഫുഡഴിച്ചിട്ടില്ല കഴിക്കണം
ഉച്ചക്കത്തെ ഫുഡൊക്ക കഴിച്ചോ
കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ് ആഹ് എന്തേലും പ്രശ്നണ്ടൊ കേക്ക്‌ണില്ലെ
ഇത്ത പറയ്ണെൻക്ക് ഇങ്ങ്ട് കേക്ക്‌ൺണ്ട് പക്ഷെ ഞാൻ പറിണ അങ്ങ്ട്ട് കേക്കണില്ലാന്നോൺണ്ടലെ
ഉണ്ട് പക്ഷെ ടൈമ് ആഹ് ഇൻക്ക് ടൈമിടുത്ത കേക്ക്‌ണത്
ആഹ് റെയ്ഞ്ചിന്റെ കൊഴപ്പായിരിക്കും
ആഹ് കൊഴപ്പല്ല പിന്നെ ന്താണ് ഇന്നെന്താണ് ഉച്ചക്ക് ആഹ് ഇന്നൽത്തെ കാടൊക്കെ വെട്ടിയോ
കാടൊക്കെ വെട്ടി ഇറ്റൊക്കെ ക്ലീനാക്കി തന്ന്
അത് ശരി മന്തി വാങ്ങി കൊട്ത്തോ
ശവായി വെച്ച്
ഓഹ് അത് ശരി സൂപ്പർ
ഉം
അങ്ങനെയൊക്കെ അതുകൊണ്ട് എന്തായാലും അവിടെ ക്ലീനായല്ലലേ
ആഹ് ക്ലീനായി ഒര് അഞ്ഞൂറ് രൂപ പോയാലും ക്ലീനായി
അതെ അതെ ആഹ് അഞ്ഞൂറ് രൂപ പോയാലുംന്നല്ല ഇപ്പ നമ്മളെ ഒരാളെ വിളിക്കാണെങ്കി എത്ര രൂപ കൊട്ക്കണം നല്ല കൂലിയല്ലെ
അത് ശരിയാ ഇവടേ ആയിരം എഴുന്നൂറ്റമ്പത് അത്രയ കൊടുക്കാണ്ടി വരും
ആഹ് അതെ നമ്മളിപ്പൊ ഒന്നും വേണ്ട വെറ്തെ ഒരാളെ വിളിച്ച ച്ചാൽ തന്നെ ആൾക്ക് വൈന്നേരം ആവുമ്പക്കും ഒരു അത്യാവശ്യം കൂലി കൊട്ക്കണം
ആഹ് ആളണെങ്കിൽ മര്യാക്ക് പണിയോടക്കെയില്ല ഇക്കാക്ക ണെങ്കിൽ ഒരു നാല് മണിക്കറങ്ങിയപ്പോ ഒരു അഞ്ച രൊക്കെ എപ്പോഴക്കും ക്ലീൻ ആക്കി തന്നു
ഓ അത് ശരി
അങ്ങനെ പിന്നെന്താ ബടെങ്ങനെ ഇരി
രാവിലെ എന്താർന്ന് ചായക്ക്
രാവിലെ ദോശ ഇന്നലെ രാത്രി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിര്ന്ന്
അ അ ആഹ്
അപ്പോ പിന്നെ അപ്പ രാവിലെ വേഗം ദോഷ ഉണ്ടാക്കി അവര് മക്കള് ആഹ് മദ്രസിൽ പോയി മദ്രസിന് നേരെ
ഇവിടക്ക് പോയി തറവാട്ടിൽ പോയി
ആഹ് ആഹ് തറവാട് അടുത്തന്നയാ ഹലോ
ആഹ്
അടുത്തന്നയാ
ആഹ് ആഹ് തറവാട് ഇവിടെ ആ ഹസ്ന്റെ വീട് ഇവിടെ അടുത്ത തന്നെയാ ആള് പിന്നെ മക്കൾ കുറയായി ഇപ്പള് സ്കൂൾ വെക്കേഷനലൊക്കെ തൊടന്ന തൊ റന്നിട്ടേ
ആഹ ആഹ
അപ്പോൾ വെക്കേഷനൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലൊന്നും അല്ല സ്കൂളിൽ പോകുന്ന കൊണ്ട് മക്കൾക്ക് പിന്നെ ഉ മമ്മാനെ കാണാനൊന്നും കഴിയലില്ല ഉമ്മാമ്മനെ മീൻസ് ഉപ്പാന്റെ ഉമ്മാ
ആഹ ആഹ ആഹ
ഉം അപ്പൊ അവര് ഭയങ്കര കൂട്ടാ അവർക്ക് ഉമ്മമാനെ കിട്ടിയ കിട്ടിയാൽ മതി
ഉം ഇട്ടിയ പിന്നെ ഇത്തന്നും വേണ്ടാന്ന്
ഉ ഇത്താന വേണ്ട അപ്പൊ പിന്നെ അവര് അങ്ങനെ എന്താ പറയാ ഉമ്മമ്മ അയിന് നല്ലോണം മക്കളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും എനിക്കൊക്കെ പണിയെടുക്കുമ്പോൾ മക്കളോട് സംസാച്ചിരിക്കാെന്നും എനിക്കങ്ങനെ പണിയെടുക്കുമ്പോ അങ്ങനെ സംസാരിച്ചിരിക്കാനൊന്നും കഴൂല
അത് ശരിയാ ഒരു ഒരു ശ്രദ്ധയിലാെങ്കിൽ ആ ശ്രദ്ധയിൽ തന്നെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും
ആ അതെ പിന്നെ പ്രത്യേകി അവരിങ്ങനെ എന്തെങ്കിലൊക്കെ ചോദിച്ചെടുക്ക ഞാൻ പെട്ടെന്ന് മക്കളെടുത്ത് ഞാൻ വേഗം ഷൗട്ട് ചെയ്യും പക്ഷേ ഇ എനിക്ക് തോന്നൽണ്ട് കേട്ടോ ചില ഇപ്പോക്കെ ഞാൻ കുറെ അറ്റൻഷൻ കൊടുക്കലുണ്ട് പക്ഷെ ചില സമയത്ത് ഞാൻ വേറെ ചിന്തയിലൊക്കെ ആണെങ്കിൽ പിന്നെ അത് പിന്നെ അങ്ങനെ ഇതാകും
അയിന് ഈ സമയത്ത ആകുമ്പോ ഇ ഓരോ ഇത് ഇണ്ടാവലോ ടെൻഷനുകള്
അതെ അതെ ഇപ്പൊ ഒന്നാമത് എനിക്ക് തോന്നുന്നത് മഴ പെയ്തിട്ടേ വെള്ളം കൂടി കുറവാണോ ഓന്നൊരു ഡൗട്ട്ണ്ട് അപ്പൊ അതായിരിക്കും നാവി ഒക്കെ വേദന ഭയങ്കര വേദനുണ്ട്
അതായിരിക്കും ഒന്നാമത് മഴയ കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാന് തോന്നണില്ലല്ലോ
ആഹ അല്ലെ അപ്പൊ ആസ്പത്രിയിൽ പോണില്ലേ
ഇല്ല പോയില്ല അത് അന്നേ ഉണ്ടായിരുന്നു കുറച്ച് പക്ഷെ ഇപ്പ എനിക്ക് കൂടിയിട്ടുണ്ടോന്ന് തോന്നണ അന്നേ യു യൂറിനറ ടെസ്റ്റ് ചെയ്യാനും വേണ്ടി പറഞ്ഞ് അത് രണ്ട് മണിക്കൂറ് ആവന്ന് പറഞ്ഞു ആകെ പതിനഞ്ച് മിനിറ്റിന്റെ ടെസ്റ്റാ
ഉ
അത് അവിടെ അഹ് പതിനഞ് രണ്ട് മണിക്കൂറാഊന്ന് പറഞ്ഞപ്പോ കുറച്ച് ദൂരണ്ട് പ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നു ഇവിടുന്ന് ചെയ്യാമന്ന് വിചാരിച്ചു പക്ഷേ നാത്തൂന് ഒരു ദിവസം ബോട്ടിലും കൊണ്ട് വന്ന് അന്നും മൂത്രമൊന്നും കി
ജൽ
വെള്ളംല്ല വെള്ളം കുടി
ആഹ് നന്നായിട്ട് വെള്ളം കുടിക്ക ഈ സമയത്ത് അതിന്റെ വെള്ളം കുടിക്കണ്ടേ
ആഹ് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു നല്ലൊരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്
ഉം ആഹ്
ആഹ് ബോട്ടിൽണ്ടായിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലോണ്ണം വെള്ളം കുടിക്കും അതിങ്ങനെ കൊണ്ടു നടക്കുവായിരുന്നു ഞാന് അപ്പം മോനൊരു ദിവസം രാത്രി എണീച്ചപ്പോൾ ആഹ് വെർതെ തമാശക്ക അവന് ഓരോ വികൃതിയായിട്ട് ഇങ്ങനെ അത്ട് ത് അവിടെ വെച്ചപ്പോ അതിൽ അത്യാവശ്യം വെള്ളണ്ട് അത് നിലത്ത് വീണ് പൊട്ടിപ്പോയി
അഹ് ആഹ്
അതിനേശേഷം വെള്ളം കൂടി എനിക്ക് തോന്നണ അത്ര ഇല്ല കൊറവാണ് പിന്നെ മഴയും കൂടി ആയില്ലേ
ആഹ്
അപ്പോ അതൊണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ എന്താണ് നിന്റെ വിശേഷക്കെ എങ്ങനെ പോകുന്നു എന്താ പറയാ എന്താ പറയാ പ്രസവരക്ഷ ആഹ് പ്രസവരക്ഷ ക്ഷെ നല്ലേ എന്താ പറയാ ആഹ് അതൊക്കെ എങ്ങനെ പോഉന്നു
ഇന്ന് ഇരുപത്തഞ്ചയിട്ടുള്ളൂ ഇരുപത്തെട്ട് ആഉമ്പേ തുടങ്ങുള്ളൂ
എന്ത് പ്രസവരക്ഷയോ അപ്പൊ കുളിപ്പിക്കാനൊക്കെ?
ആഹ് കൊഴമ്പെക്കെ.
അത് ഇരുപത്തെട്ട് ആഉമ്പഴേ തുടങ്ങോളൂ. അവിടെ?
ആഹ്
ഓഹ് അഹ് ശരി ഞങ്ങെളെവിടെന്ന് അങ്ങനെയല്ലാട്ടോ. നേരത്തെ തൊടങ്ങും. നമ്മളിപ്പോ ഇപ്പോ സിസേറിയനൊക്കെ ആകുമ്പോ മാത്രേ. എഹ് പിന്നെയും കൊർച്ച് ടൈം എടുക്കുളൂ. ന്നാലും പെട്ടെന്ന് തന്നെ ചെയ്യും. എന്താ പറയ. അവ്ടെ വെള്ളം ഏഹ് എണ്ണയെക്കെ എണ്ണമയമൊക്കെ ആവാത്ത രീതിയില്. കൊഴമ്പൊന്നും ആവാത്ത രീതിൽ ഏഹ് അത് ചെയ്തു ചെയ്യും. അല്ലെങ്കി നമ്മെള് ഹോസ്പി ആഹ്
ആഹ് വൈറ്റിലെ കട്ടായി പോയി. അതാ
അതെയോ. അല്ലെങ്കി നമ്മെള് ഹോസ്പി റ്റലിൽ നിന്ന് വന്ന അപ്പം നോർമൽ ഡെലിവറിക്കെയാണെങ്കി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമ ആ പിക് റ്റേ ദിവസം തൊട്ടന്നെ. തൊടങ്ങും
ആണോ പ്പ സ്റ്റിച്ചിന്റെ ആഹ് ഭാഗം പഴുക്കൂല്ലേ. കൊഴമ്പാഉമ്പോ.
ഇല്ല, അതൊക്കെ ശ്രദ്ധിക്കും. അതൊന്നും ചെയ്യൂല. അത് അവിടെയൊന്നും ആഹ് ആഹ് അതില്ലാത്ത അത് തട്ടാത്ത രീതിയില്
അവിടെ കൊള്ള തേക്കാണ്ട് ബാക്കിയുള്ള സ്ഥലം മാത്രം തേക്കുവോ?
അതെ അതെ അവിടെ തേക്കൂല.
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാനെക്കെ സിസേറിയൻ ആണെങ്കിൽ കൂടിട്ട് ഞാനൊരു വന്ന് പിന്നെ എനിക്ക്. എനിക്ക് ഒന്ന് നടക്കാനൊന്നും നമുക്ക് ഒരു സ്മൂത്ത് ആവണല്ലോ, നമ്മള് ആഹ് ഒരു ഇതിന്ന്. നമുക്കൊന്നൊരു നമ്മളെ നടത്തൊന്ന് ശരിയാവാനുണ്ട്. അപ്പൊ ആഹ് അങ്ങനെയൊക്കെ ചെയ്യല്, അങ്ങനെയെക്കെയാണ് ഇവിടെ കേട്ടോ ഓരോ സ്ഥ ലത്ത് ഓരോ പോലെയിരിക്കും. പിന്നെ ഏഴ് ദിവസം അല്ലേ കുളിക്കാം, പതിനഞ്ച് ദിവസം അങ്ങനെ കുളിക്കാം. എത്ര ദിവസം അവിടെ ഒക്കെ ചെയ്യല്?
ഇവിടെ വൈദ്യശാലന്ന് ഇതൊക്കെ സാധനങ്ങളെക്കെ മേടിച്ചപ്പോ അവര് പറഞ്ഞേക്കേണത്. ഇരു പതിനഞ്ച് ദിവസവാണ്.
അതെല്ലേ, ഞങ്ങള് ഓരോരുത്തരും ഓരോ ദിവസാണ്. അപ്പൊ പിന്നെ ചെലവരെ അത് ചെയ്യാത്തോരും ഒണ്ട്, അങ്ങനെയെക്കെ.
ആഹ് അത് ചെയ്തില്ലെങ്കിലും കൊഴപ്പുണ്ടോ?
എനിക്കറില്ല, പക്ഷെ നമുക്ക് അങ്ങനെ പറയണേ കേൾക്കാം നമ്മള് വയസ്സായ കൊറെച്ചെങ്ങനെ. പ്രായം കൂടും തോറും നമുക്കത് നമ്മടെ ശരീരത്തിന് പിന്നെ എന്തെങ്കിലുമൊക്കെ രീതികൾ അത്. ഊരവേദന അങ്ങനെ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് വരുനൊക്കെ പറയണ കേക്കാം. ആഹ് സമയത്ത് ശരിക്ക് റസ്റ്റ്. എടുക്കാത്തൊണ്ട് ആണ് അല്ലെങ്കിൽ അത് ചെയ്യാത്തോണ്ട് ആണെന്ന് പറയുന്ന കേക്കട്ടെ എനിക്കറിയില്ല ഞാ അങ്ങനെ ചെയ്യാത്തേരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോ പണ്ടത്തെ പോലെയല്ലല്ലോ, പണ്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ എന്താ ഒസാ ഒസാൻ ഒസാ ഒസാത്തി അങ്ങനെ അങ്ങനെ എന്താ പെരുന്നാൾ. ത്തിയോ അങ്ങനെയൊക്കെ പറയുല്ലോ.
അത് എന്നിട്ട് ഓന്റെ ആൺകുട്ടികളെ സുന്നത്തായി കഴിക്കണതല്ലേ?
അത് ഒസാന് അങ്ങനെയല്ല. ഒസ്സാത്തി, മണ്ണാത്തി അങ്ങനെയെക്കെ ഞങ്ങളിവിടെ പറയല് അതിന് കുളി കുട്ടിയെ കുളിപ്പിക്കാൻ വരുന്നേ അങ്ങനെയെന്തൊക്കെയാണ്. നമ്മളിപ്പം. ഇപ്പക്കെന്നാലും അതിനിങ്ങനെ കൊറെ ആരോഗ്യവുള്ള സ്ത്രീകൾ തന്നെ, ഇപ്പ ആഹ് ഒരു കുടുംബത്തിൽ. എന്തോ എന്താ പറയാ അങ്ങനെത്തെ ഒരു കുടും അതിനൊരു കുടുംബം ഒണ്ടല്ലോ? ഇത് ചെയ്യുന്നവര് ഒരു ഒരു ഫാമിലി അങ്ങനെ ഉണ്ടല്ലോ?
ആഹ് ആഹ്
ഇത് ബാർബേഴ്സ് അപ്പൊ ആഹ് ഒരു ഫാമിലിയെന്ന് അല്ലേ വരുള്ളൂ?
ആഹ്.
അതേപോലെ ഇത് ചെയ്യുന്നതും അങ്ങനെ ഒരു ഫാമിലിന്നായി രിക്കുല്ലോ, പക്ഷെ ഇപ്പ അങ്ങനെയല്ല.
അപ്പൊ മുടി കളയണത് എപ്പഴാ, അവിടെ അവിടെക്കെ?
ആഹ് മുടി ഏഹ് ഏഴാമത്തെ ദിവസം കളയും, അല്ലെങ്കിൽ പതിനാലാമത്തെ ദിവസം കളഴും.
ഏഹ് ഞങ്ങടെ ഇവിടെ ഏഴ്, ഒമ്പത്, പതിനൊന്ന്.
അതെയോ?
ഒറ്റ ദിവസങ്ങളിൽ എന്നാ പറയണേ.
ഓഹ് അത് ശരി എന്റെ മോൾ. ക്ക് എനിക്ക് തോന്നുന്നു, ഉം മോള് തൂക്കം കുറവായതു കൊണ്ട്. നാൽപ്പതിൻ്റെ അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം മുടി കളിഞ്ഞിട്ടുണ്ടോ ഇല്ലേ നാൽപ്പതിൻ്റെ അന്നാ കളഞ്ഞെ
ആഹ് ആഹ് ആഹ്
അതോ ഓരോതിനനുസരിച്ചിട്ട്-
പക്ഷെ ആ മുടി വെച്ചൊണ്ടിരിക്കാൻ പാടില്ലാന്നല്ലേ പറയണത്.
അതെ പറയല് പക്ഷെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണെന്ന അതിന്റെ എടല് ചെയ്തിട്ടില്ലന്നാ തോന്ന്ണെ അവള് ഒന്നാമത് കുളിപ്പി- ളിക്കാൻ പറ്റ്ണ്ടായില്ല കുളിപ്പിക്കാൻ പറ്റൂല എങ്ങനെ തൂക്കം കുറഞ്ഞാല്. അപ്പൊ പിന്നെ കുളിപ്പിക്കാനൊക്കെ തൊടങ്ങി ആ പട പാടുവാണ് പാടല്ല തൂക്കം വെക്കൂല കുട്ടിയ അങ്ങനെ കുളിപ്പിക്കുമ്പോ ഇരിക്കാനൊന്നും പറ്റുല്ല തണുപ്പ് പൊറത്തെക്കൊന്നും അങ്ങനെ എറങ്ങാൻ പറ്റില്ല ഒരു ചൂടായിട്ട്ങ്ങനെ ഇരിക്കണം കുട്ടി
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ട്ടേൽ
ആഹ് ആഹ്
അപ്പോ അത് ഓരോരുത്തര് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും-
ഓരോ രീതിയ
ഉം
അതാ ഞാനിപ്പോ ചോയ് ചോയ്ക്കിയേ എന്താണ് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലത്ത് ഇപ്പൊ കറിയൊക്കെ വേറെ വേറെ ആണല്ലോ പല സ്ഥലത്തും പല സിസണിലും ഇണ്ടാക്കണേ
അതെ അതെ ഏഹ് എല്ലാ രീതി എല്ലാ കാര്യത്തിലും- ഡിഫറൻസ്ണ്ടാവും അതിപ്പോ ഇനിയിപ്പോ ജില്ല മാറണന്നൊന്നുമില്ല ചെലപ്പോ - അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെ വ്യത്യാസയുണ്ടാവും.
ആ അത് തന്നെ
ഉം അങ്ങനെയൊക്കെ പിന്നെന്താ
പിന്നെ അതുവല്ല പെൺകുട്ടിൾക്ക് കാത് കുത്തണതാ
അത് നമുക്ക് ഇഷ്ടണ്ടാവുമ്പോ കുത്താം
ആഹ് ഇവിടെയൊക്കെ പറയണ ആറു മാസംന്ന്
ആഹ് ആഹ് എന്റെ മോക്ക് ഞാൻ അഞ്ചു വയസ്സ് കഴിഞ്ഞാ അവരെ കുത്തിയത്.
ആഹ് വേദന കഴിച്ചണ്ടാവും
ആഹ് ഇപ്പൊ ആ വെഡ് ആ തോക്കല്ലേ അതിപ്പോ കല്യാണം കഴിക്കുമ്പോ കുത്തുന്നവരില്ലേ ചെലവര് ഇപ്പ ഇപ്പൊ ഈ -
ഏറ്റങ്ങെൾ ചെറുതല്ലേ
ആ ഇരുപ അപ്പൊ ഇരുപത്തെട്ടാ ആഹ് ഇരുപത് അപ്പൊ ഇരുപത്തെട്ട്നൊക്കെ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോ കുത്തുന്നവരൊക്കെയോ
ഉം ഞാന് ആറ് മാസയൊക്കെ- ആകുമ്പോ കുത്താന്ന് വെച്ചിരിക്കുവാ അപ്പൊ ചെറുതിലെ തന്നെ വേദന പൊയ്കഴിഞ്ഞാൽ പിന്നെ വെല്താവുമ്പോ-
ആഹ് അല്ല അതൊക്കെ അവരുടെ അവരവരുടെ ഇഷ്ടാണ്. പിന്നെ എന്താ അയ്യോ എന്റെ അമ്മേ എന്ന എന്നാ പിന്നെ- ആയിക്കോ എന്നാൽ ശരിട്ടോ ഓക്കെ
ആഹ് ആഹ ഹഹ